പറയൂ എന്തൊക്കെയാ ഞാൻങ്ങനെല്ലേയേ ഹലോ ഹലോ ഹലോ
ആ
ഹലോ റൈൻ ച്ചില്ലല്ലോ കേൾക്കാൻ ഭയങ്കരതായി ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങൾ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ടോ
ആ ഇപ്പം കേ ഇപ്പം കേൾക്ക്ന്ന്ണ്ട് ഉം ഏ എന്താണ്? ഹലോ ഹലോ ആ ഇപ്പം കേൾക്കാൻ പറ്റ്ന്ന്ണ്ട്. ആ കേൾക്കാൻ പറ്റ്ന്ന്ണ്ട് ഞാനില്ലേ ഹലോ
ആ പ്പൊ കേക്ക്ന്ന്ണ്ട്
ആ പ ഞാന ക്ണെ ഞാനിങ്ങനെ ഞമ്മളെ മയത്തൊക്കെ ങ്ങനെ കുട്ടിക്കാൽത്തൊക്കെ ങ്ങനെ സ്കൂൾല് പോയതും തൊക്കെ ങ്ങനെ ആലോയ്ച്ച് നിക്കേന് അപ്പളാണ് യ്യ് വിളിക്ക്ണത്.
ആ ഇങ്ങക്ക് ന്ന് ആഹ് ഇങ്ങക്ക് അങ്ങനെ ന്തെം ഓർമ്മേന്ന് മറ ക്കാൻ പറ്റാത്ത എന്തേലു അനുഭവണ്ടൊ ഹൊ
ഇണ്ട് ഇൻക്ക് മയത്തല്ലാതെന്നെ സ്കൂൾ കാലത്ത് ഞാൻ മദ്രസ് ക്ക് പഠിക്ക്ണ സമയത്ത്ല്ലെ ഇൻ്റെ ഇൻ്റെ വൈത്തിലൊരു നായോടി ഏ നായെ വെന്ന് ഇ വ നായനെ കണ്ണാരം ഞാൻ ഓടി നായി വായ് വൈത്തലോടി ഉം ഉം ഞാനുണ്ടേനി ൻ്റനി ഇത്തിട്ടുണ്ട് ഞങ്ങള് രണ്ടും അയ് ഞങ്ങളെ രണ്ടാളെ വൈത്തലോടിപ്പൊ ഓള് ന്നടെ പിന്നെ നായിൻ്റെ വൈത്തിലോട അന്ന് അറിയില്ലേനി കെ നിന്നാനായി അവിടെ നിക്കുന്ന്ള്ളത് ഹ് ഇത് യിന്റെ വയ്ത്തിലോടി ലാ ട്ട് ഞാൻ നില വിളിച്ചു ഓടി ഓടിയപ്പൊ ന്നോടർഞ്ഞ് അ ഒരാളും ബൈക്കുമ്മ കൂടി പോണാ ആള് മോളേ ഇറ - ന്നോ നിന്നോ അറിഞ്ഞ- അപ്പൊ പിന്നെ അവിടെ നിന്ന് അ പിന്നാ നായ അങ്ങട് പോയി അതാണീറ്റ് അതൊന്ന് എ- പിന്നെ ഹ് അതേ പോൽതന്നെ വേറേ ഇണ്ട് ഇതേ പോൽതന്നെ ചെറുപ്പകാലത്ത് മ്മ ബസ്സല് ന്നെ ഞങ്ങളെ ഇട്ടേച്ച് പോയിട്ട് ഇന്നലെയും ബസില് പോവേനി ഉം ബസ്സില് പോപ്പോയ് ഈ എന്താണ് മ്മ ഞമ്മ ട്ടേച്ച് പോയതല്ല ഞങ്ങള് സ്റ്റോപ്പ് അയിനാ - ഞങ്ങള് ചെറ് ചെറുപ്പത്തിലല്ലേ നമ്മക്ക് വല്ല അറിവൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മള് ഞമ്മ സ്ഥലം എത്തി വിചാരിച്ചാണ്ടില്ലേ നമ്മളീ ബസ്സിലൊക്കെ പോമ്പോ എത്തണേയിന്റെ മുന്നെന്നെ ഇങ്ങനെ വിളിച്ചൂല സ്ഥലെ ത്തി സ്ഥലെത്തിന്ന് പറഞ്ഞാണ്ട് പേര് ഇങ്ങനെ വിളിക്കീല്ലേ അങ്ങനെ വിളിച്ചപ്പം ആഹ് അടിച്ചപ്പം ഞങ്ങളെ ആ ആഹ് ഞമ്മളെ സ്ഥലെത്തി ഞമ്മക്ക് സ്ഥലം കേട്ടാ അറിയല്ലോ പ്പമ്മ സ്ഥല എത്തീന്ന് വിചാരിച്ചാണ്ട് ഞമ്മളവിടെ എറങ്ങി ഇന്നേ എറങ്ങി. അപ്പം നോക്കിയപ്പം ഇമ്മ എറ മ്മല്ല മ്മസ്സില് പോണ് അങ്ങനെ പിന്നെ ഞങ്ങൾ നൊളോളിയൊടങ്ങി. അങ്ങനെ എറങ്ങീട്ടില്ല. ഞങ്ങളെ സ്ഥലെത്തീല. ത്ത സ്റ്റോപ്പാണ് അയിന്റെ മുൻ ഇങ്ങനെ എറങ്ങാൻ ഇള്ളോലൊക്കെ വെ ഇങ്ങനെ പറയൊല്ലോ അ ങ്ങനെ ഞങ്ങള് പറഞ്ഞ് പറയ് ആ എറങ്ങി. ആ സ്ഥലം ആ ചെറിയ കുട്ടിയളാണ് ഇന്നട്ട് പിന്നെ എന്തയ്ത് ഇമ്മ ബസ്സ് ബീണ്. ആകെ പേടിക്കാന്ണ്ടോ ഇഹ് അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് നെലോളിച്ച് നടന്നപ്പം ഉമ്മണ്ട് അടുത്ത സ്റ്റോപ്പെന്നെണ് ഉമ്മ അവിടെ എറങ്ങിയപ്പോ ഓല് ഓലോട് ചോദിച്ച് ഇവിടെ രണ്ട് കുട്ടിയേള് ഇണ്ടായിന് ഓലോടെ, ഓല് കയിഞ്ഞ സ്റ്റോപ്പിൽ എറങ്ങീന് ന്ന് പറഞ്ഞ് കനിമ്മ ഞങ്ങളേം തെരഞ്ഞ് വരണ് ഞങ്ങളും അങ്ങനെ നേരം നടക്കണ് പിന്നെ ഇന്റെ ഞാന് കുറച്ച് ച്ചെങ്കിലൊ ഒരു ഇത്ണ്ട് ഏഹ് ഏഹ് പ് അനിയത്തിക്ക് ആഹ് ഉം ക്കെ അപ്പ ഞാനിങ്ങനെതാക്കിയപ്പോ പ്പവ്ടൊക്കോ കണ്ട സ്ഥല ത് മ്മള അങ്ങാടിയെന്നേണെന്ന് ഇങ്ങനെ പറ ക്ഷെ ഓള് നെലോളിക്കാ നെലോളിക്കല്ല ആൾക്ക് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ്മ്മ ഇങ്ങനെ നമ്മളെ തെരഞ്ഞ് വര്ണ് ണ്ട്. ഞ അതൊക്കെ ഒരു മറക്കാനാവാത്ത മറക്കാനാകാ
ആഹ് സത്യം എനിക്കിപ്പോ ഏഹ് പണ്ടത്തെ പോലെ അത്ര അനുഭവങ്ങളൊന്നും ഇണ് ണ്ടാവലല്ലോ ഇ ഇപ്പത്തെ കാലത്ത് ഉസ്കൂള് പോണോല്ക്ക്.
ആഹ് ഇപ്പത്തെ കാലത്ത് സ്കൂളും ആഹ് അതാണ് വെന്നാലും എന്തെങ്കിലു ഒക്കെ ക്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ക്കെ ക്ലാസിലൊക്കെന്തെങ്കിലുംഅനുഭവ ണ്ടോ എനിക്ക് ക്ലാസിലൊക്കെ അടികിട്ടി ഒക്കെ ഭയങ്കര അനുഭവുണ്ട് എന്റെ രണ്ട് കൈമലില്ലിയോ ഒരു- കൈമല് പതിനഞ്ചടി ഒരു കൈയ്യും മേലും- പതിനഞ്ച് അടി കിട്ടീണ് എനിക്ക് സ്കെയിലോണ്ട് ക്ലാസ്സിൽ വർ- വർത്താനം പറഞ്ഞതിന് എന്താണ് കണക്കിന്റെ സാറ് അടിച്ചതാ ആ വട്ടം വരച്ചിച്ച് ഇപ്പൊന്ന് ഇപ്പന്ന്പറഞ്ഞാൽ കുട്ടികളെ അടി- പിന്നെ ഒരു ഇത്‌ ഇല്ല്യാലോ
ആ അതേപോലെ എന്താ എന്റെ സാറ് എന്താലും സി എ ന്റെ സാറ് കമ്പ്യൂട്ടർന്റെ- സാറ് ഏയ മുന്നില് വന്ന് കൊണ്ട് ഓരോന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു എന്നവെച്ചാല് ഈ കുറച്ച് ആ അത്യാവിശ്യം പ്ലസ്- ഇത്തവണ അത്യാവശ്യം മാർക്കുള്ള കുട്ടികളെ സാറ് സെലക്ട് ചെയ്ത്കാണ്ട് ഒരു സബ്ജക്ട് തന്ന് കാണ്ട് മുന്നിൽ അവതരി- പ്പിക്കാ പറഞ്ഞ്അന്ന് ഞാൻ പ്ലസ് വൺ അത്യാവശ്യ- പ്ലസ് വണ്ണിലാണ് വണ്ണിലൊക്കെ നല്ലോം പഠിച്ചിരുന്നെ അപ്പൊ നല്ല മാർക്ക് ഉണ്ടായിനി അപ്പൊ ഇനിക്കാണെങ്കി മാർക്ക് വാങ്ങ- കണ്ടില്ലെനി തോന്നവാ എനിക്കാണെങ്കിൽ മുന്നിൽ പോയി അവതരിപ്പിക്കാ - നുള്ള ധൈര്യം ഒന്നും എനിക്കില്ല
പേടിയണല്ലേ ഇതേപോലത്തെ ആഹ് ആഹ് ഇതേ ഇതേപോലെത്തെ ആഹ് പറി ഇപ്പോയെവിടെയാണ് ഹലോ
ആഹ് മുന്നിൽ പോയി അവതരിപ്പിക്കാൻ എനിക്കാണെങ്കിൽ ആകെ പേടിയവാ എന്നിട്ട് എന്റെ- ഫ്രണ്ട്സിനൊന്നും ഇല്ല ആ- ഓല് പറയാ ഭാഗ്യം എന്താ മാർക്ക് ഇല്ലാത്തോണ്ട് ഇങ്ങനെങ്കിലും ഒരു ഉപകാരം കിട്ടിയല്ലോ എന്നിട്ട്
എനിക്കുണ്ടായിനി ഒരു അനുഭവയുതാ എട്ടോ ആഹ് ജ് പറയ് ന്നാ
ആഹ് ന എന്താ ട്ട് ഓരോരുത്തരും കഴിഞ്കഴിഞ് വന്ന് അത് നല്ല പഠിക്ക ക്കണ കുട്ടികളാണ് അവരെ കല്ലല് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യണ്ടേ എനിിക്കക്ക് മുന്നപ പോയിട്ട് ആകെ ഇങ്ങനെ
വിറക്ക ആയിക്കുലേ
ആഹ് ട്ട മോത്ത് ക്കോ കഴിണില്ല എന്നിട്ട് ഞാ അടീക്കോക്ക മനസ്സ ചിച്ചച്ച അങ്ങനെ പറഞ്ഞ് ഇടെ പോന്ന് അതില് എന്താ ഒരു ആ കുട്ട മേത്ത കിട്ടിയണ്ട് അവന്റെ ഊരോണ്ട് ഇങ്ങനെ ആയി ഞാൻ പേടിച്ചിട്ട് എനിക്ക് കാട്ടന്ന അറിയുന്നാണല്ലേ ആഹ് ഇപ്പളും മറക്കൂലന്ന് പറയാം
ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ മലയാള ടീച്ചർ ഉണ്ടായിരുന്നു മലയാള ടീച്ചർ നിങ്ങ ഏറ്റവും ക യാത്ര പോയത് ഏറ്റ നല്ല അനുഭവ അനുഭവ കുറിപ്പ് താ പറഞ്ഞെ ഞാന് ഇതേപ്പോലെ തന്നെ വയനാടാണ് കുറിപ്പ് എഴുതി കൊറെക്കെ ഞാന് എഴുതും കൊറെക്കെ എന്റെ വെ ഇത് ഞാനല് എന്റെ അനുഭവം മാത്രമല്ല ഞാൻ കാക്ക പോരട്ടോ എന്റെ കാക്ക എയ്യ ട്ടോ ഏട്ടോ എട്ടംവയനാട് പോയിണ് അപ്പോ അവൻ ഇന്ത്യനെക്കായിട്ട് നല്ല അനുഭവം ഒണ്ടാവല്ലോ ഞാൻ അനുഭവം എതി ടീച്ചർ ഇത് എല്ലാരുംക്കിന്നെ ഇന്നാണ്ട് ചൂണ്ടിക്കാണിച്ചു വായിക്കാന് കേടിച്ച് ഞാൻ പക്ഷെ അനുഭവ കുറി പ്പ കേട്ടാണ്ട് ടീച്ചർയെന്നെ അഭിനന്ദിച്ചൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എഴുതിഎന്നെക്കെ പറഞ്ഞണ്ട് അഭിനന്ദിച്ചൊക്കെ ചെയ്താണ് ഏ കാരണം നമ്മളെ ചോറു ഉണ്ണുകണ് അവിടെ ഇതൊന്നും ഇല്ലായിരുന്നോ കാരണം നല്ല പോയിന്റുകളും മാത്രേ ഉള്ളു ഇല്ലേന കയ്യിലെ ഉഭമാണെങ്കിലും അയിലിങ്ങനെ അത്ര ചുരത്തിന്റെ അളവും അങ്ങനെത്തൊക്കെതാക്കിയാണ് അപ്പൊ ടീച്ചർ അനുഭവിച്ചാണ് അല്ല അഭിനന്ദി ണ് പക്ഷെ ഉം എന്നാലും ഒരു പേടിയണല്ലോ നമ്മുക്ക് വായി ചുടുക്കാൻവേണ്ടീട്ട് ഇപ്പ ഞാന് ഇങ്ങനെ വിചാരിക്കിനി എന്റെക്കെ അനുഭവം കുറിപ്പ ഞാൻ ചോറിന് ചായ കുടിച്ചീന്നൊക്ക എഴുതിണെങ്കിൽ ഇപ്പ എന്തായി പിന്നെ തന്നെയല്ല പായിക്കന്താക്കാന്നല്ലേ പിന്നെ അങ്ങനത്തെ കൊറേ ഇണ്ടായിരുന്നു വട്ടത്തിന്റെ ഉള്ളിൽ നിർത്തിച്ചതും ഒരു ചോക്ക് കൊണ്ട് വട്ടം വരും വരയ്ക്കും ഏ അത് ഹോം വർക്ക് ചെയ്യാഞ്ഞാല് എന്നിട്ട് അയിന്റെ ഉള്ളില് ഒരു വീട് നിർത്തിക്കും അയിന്ന് അനങ്ങാൻ പറ്റൂല എന്നിട്ടുള്ള കുട്ടികളൊക്കെ നമ്മളെ മുഖത്തക്ക് ഇങ്ങനെ നോക്കിക്കും എല്ലാരും നമ്മള ഇങ്ങനെ നിക്കല്ലേ ചിറിയും വരും ഇതിങ്ങനെ അങ്ങനൊക്കെ തന്നെ
ആ അങ്ങനെ മുന്നു പോയി നിന്ന് വർത്താനം പറയാൻ പ ഭയങ്കര പേടിയ എ എന്താ പോൽ വിചാരിക്കാ നമ്മള് എന്ത് പറഞ്ഞ എന്താലും എന്തെ ബിസി
ഓ എനിക്ക് വിറക്കുവാണ് ഇന്റെ കയ്യും കാലും വെറക്കാ ചെയ്യാ ഞാൻ എന്തെങ്കിലും വായിക്കാനൊക്കെ പറഞ്ഞാല് ണ്ട് എന്റെ കൈയിങ്ങനെ വർക്ക് ചെയ്യാം
സത്യം തള്ളേൽ ഒരു തുപ്പല് പോലും ഉണ്ടല്ലോ വായിക്കാന് അങ്ങനെ ആവല്
മലയാളത്തിലൊക്കെ പദൃത്തിന് ഞാൻ ഞാനിപ്പല്ലേ കമ്പ്യൂട്ടർ ക്ലാസ് പ്രശ്നവുണ്ടല്ലോ അപ്പൊ ആ ക്ലാസിന്ന് തന്നെ ഇന്നോട് ടീച്ചറ് റ് എന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയാ ഏ ഇന്നലെ ടീച്ചർ ഇതേപോലെ തന്നെ എയ്താൻ കൊറേ തന്ന് അള്ളാ ഇംഗ്ലീഷില് കൊറച്ച് എഴ്തി ഉണ്ടാക്കണം ഒരു അഞ്ചെട്ട് പേജ് എഴുതണം ഇതാണെങ്കിലോ ഹൈ സ്പീഡ് എനിക്കാണെ കൈ വേദന എടുത്തട്ട് ഞാനേ ഇതേപോലെ തന്നെ കുറേ ഉം പോവാതെ നിന്നാണ്ട് പിന്നെ പോ നമ്മള് എഴുതാതെ നിന്നാണ്ട് കൊറെയങ്ങ് എഴ്താണ്ട് നിന്നങ്ങ് എഴുതുമ്പോ ഭയങ്കര പ്രയാസാണല്ലോ ഏത് കാര്യത്തിനും പിടിച്ചുകൊണ്ട് പും വല്ലാ പ്രശ്നം ഇല്ല വെ കൈ കഠിച്ചിലും ഏഹ് സ്പീഡും ഒക്കെ ഇണ്ടാവും പക്ഷെ അങ്ങനയെല്ലല്ലോ ഇത് കുറേ കാലത്തിന് എടു വക്കാതെ പെന്നെടുത്ത് എഴുതുമ്പോരു ഇതാണല്ലോ ഓ എനിക്ക് എഴ്താൻ കയ്യണ്ടേ ഭയങ്കര്താ അതേ പറഞ്ഞേണ്ടി പിന്നെ എന്തായി ടീച്ചർമാര് ടീച്ചർ പറയുായിരുന്നു അവിടെ മുന്നത്തെ ബാച്ചുള്ളവർക്കൊക്കെ നമ്മള് സെന്റ് ഓഫ് കഴിക്കണം ഏഹ് അവരെന്തെങ്കിലും പറയയാണെങ്കിൽ അവരങ്ങൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ കളിക്കാൻ പറയാണ് നിങ്ങൾ ഡാൻസ് കള കളിപ്പിക്കണം ഞാൻ വിചാച്ചിക്ക് അന്ന് പോണ്ടാന്ന് കാരണെന്താ ഇന്നക്കൊണ്ടൊക്കെ ഡാൻസ് സ് കളിക്കാൻ പറഞ്ഞാലേ ഞാൻ ആകയിതായിപ്പോം
ആ അതേപോലെ ഞാന് സ്കോളിന്ന് എനിക്ക് സ്റ്റേജ്മാ ഡാൻസ് കളിക്കാനൊക്കെ പേടിയാ പക്ഷെ ന്നാലും ഡാൻസ് കളിക്കൂട്ട അ അതാണ് എൻറെ ഒരു പ്രത്യേകത ആ കൊറേ എല്ലാ പരിപാടിക്കും പ്ലസ് വണ്ണും പ്ലസ് ടു നാന്‍ ഫുള്ള് പരിപാടിക്കും കൂടിന് ഫ്രഷേഴ്സ് സ്, സെന്റ് ഓഫ് പറഞ്ഞാണ്ട് എല്ലാ പരിപാടിക്കും കൂടും പേടിയാണ ന്നാലും ഞാൻ കൂടും അതാണ് ഇന്നായിട്ട്
എന്താണ് കാലം മേള അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഒപ്പനാ ഡാൻസ് പാ
ആഹ് ആ ഡാൻസിന് കൂടും പിന്നെ സ്പോർട്സിന് കൂടും അതേപോലെ ഫസ് ഫസ്റ്റൊ ന്നും കിട്ടൂല അത് അതല്ല വിറ്റ് ന്റ എനിക്കൊരു സാർണ്ടായിനി
എന്നാനി കിട്ടൈ നമ്മള് നമ്മക്ക് ഉം പറി
അത് കിട്ടുവന്നൊന്നും ഇല്ലല്ലോ
എല്ല്യ കൂട നമ്മളൊക്കെ കൂടുമ്പോ നമ്മളെ പേടി മാറും അതാണ് നമ്മക്ക് ഇങ്ങന നമ്മള് പേടിക്ക് നമ്മൾ ഒന്നിലും കൂടാതെ നമ്മൾ ഇൻ്റെ അനുഭവത്തിന്ന് പറയാ ഒന്നിലും കൂടാതെ നമ്മൾ നിന്നാൽ നമ്മൾക്ക് ജീവിതം അങ്ങനെ പോവുകെ ചെയ്യാ പക്ഷെ നമ്മള് എല്ലോടുത്തും നല്ല സംസ് സാരിച്ച് നല്ലത് ന്ന് നിന്നാൽ നമുക്ക് ഭാവിയിൽ നല്ലൊരു ത്ണ്ടാവും
അ അതേപോലെ എന്റെ ഞാൻ എൻ എസ് എസ് സിന്റെ കൂടെയാണ് എൻ. എസ്. എസിന്റെ കി ട്ടീട്ടോ കാരണം അന്ന് സേർമാര് മാത്രള്ളു മുന്നിൽ ഇരു ത്തി ഇന്റർവ്യൂ ചെയ്യാൻ അപ്പൊ നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ഒക്കെ ചെയ്ത് എനിക്ക്‌ അഡ്മിഷനൊക്കെ കിട്ടി. പക്ഷെ ക്യാമ്പിന് ക്യാമ്പിന് മുന്നേ പോയി പറയാം ക അ പറയുമ്പോ കുട്ടിയാളല്ലേ മുന്നില് കുട്ടി കു കുട്ട്യോളാണെങ്കി തിരിയെ ധര്യല്ല സേർമാരെ ആവുമ്പോ കൊഴപ്പോല്ല കുട്ട് കുട്ടികള് പറഞ്ഞ് എന്റെ റബ്ബേ ഒല് പിന്നെ വന്ന് കളിയാക്കുവേ അതൊരു ഭയങ അതൊരു കെദേടാ
ഭയങ്കര ഗതികെടാവൂലേ
ത ളിക്കാൻ വേണ്ടി സ്റ്റേജ്മേ കെറിയെ കുറച്ച് കഴിഞ്ഞപ്പോ ലേറ്റ് റ്റിന്റെ കുത്തലോടും അതേപോലെ ഭയങ്കര പേടിയോടും ഞാൻ സ്റ്റേജ്മെന്ന് വറക്കുഅ കളിക്കാൻ കഴിണില്ല ഞാൻ വിചാരിച്ച് അപ്പ പോയിന്ന് വിചാരിച്ചതാ
റ്റക്കാണോ ഡാൻസ് കളിച്ചേ അല്ലെങ്കിൽ
അല്ല കൂട്ട ഡാൻസ് ആണ് ഇങ്ങനെ ഡി ജെ പോലുള്ള ആ ഡാൻസ് ആണ് പശേ ഞാന് ഞാൻ ഒറ്റക്ക് ഒരു സൈഡിന്നങ്ങനെ വെരക്കണം പേടിച്ചിക്കാന് അമ്മരി വേറെയാ വിറക്കണ് പിന്നെ നിക്ക് എന്തോ ഭാഗ്യത്തിന്
ആഹ് ആ ഞാൻ വിളിക്ക ക്യോട്ടോ
ആഹ ഓക്കെ ഓക്കെ